ങാ എന്തൊക്കെയുണ്ട് വിശേഷം
യ്യുവാ
ആഹ് ഞാനിപ്പോ ഒരൊറൊക്കം ഒക്കെ ഉറങ്ങി എണീച്ചതാ വൈകുന്നേരം ചായക്കെ കുടിച്ചിങ്ങനെ ഇരിക്ക ഓ നല്ല മഴ ഇങ്ങക്ക് അങ്ങുണ്ടവ
ഞങ്ങക്ക് രാവിലെ എല്ലാം ന നല്ല മഴയായിരുന്നു ഇപ്പ കൊഴപ്പമില്ല ഇ പ്പ മഴ പെയ്യുന്നില്ല നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു ആണല്ലേ
ആഹ് ഉം ഇവിടെ നല്ല മയ നല്ല തണുപ്പൂവാ പൊറത്ത് പൊറത്തിറങ്ങാതങ്ങനെ ഇരിക്ക
ആഹ് ശരി ശരി കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം നല്ല വെയിലല്ലാരുന്നോ ഇപ്പഴല്ലേ തണുപ്പും മഴയൊ ക്കെ ആയത് ആ ആ വെയില് വെയിലാവുമ്പം വെയിലൊരു പ്രശ്നം മഴയാവുമ്പം മഴയൊരു
വെയിലാവുമ്പൊ പൊർത്തർങ്ങാ തെ മടിച്ച്ക്കും മയാവുമ്പൊ സത്യാ ട്ടാ പറഞ്ഞദ്
ആ അതെ അതെ മഴയാവുമ്പോ പിന്നേം പൊറത്തെറങ്ങാൻ പിന്നെ മടിയാവും ആ ആ വെയിലാവുമ്പൊ അതുപോലെ കഠിനമായ വെയ് മഴയാവുമ്പോ അതുപോലെ കഠിനമായ മഴ
ആഹ് ചായൊക്കെ കുടിച്ചോ
ച്ചൂ ചായക്കെന്താ കഴിക്കാൻ
ക്കാൻ ഇന്ന്പ്പ എന്തെ ര്ന്നു ഇന്ന് ഇപ്പ ഒന്നുല്ലണ്ടാ ക്കീല മയായിട്ടേ പൊറത്തെറങ്ങാന് ആ അടുക്കളന്റെ ഒരു ഭാഗം വാർ വാർത്തിട്ടില്ല അവ്ടെ പണി കയ്ഞ്ഞി ട്ടില്ല അപ്പൊ വെള്ളങ്ങനെ ഔത്ത്ക്ക് വര അപ്പൊ ആ അപ്പൊ ആ ഭാത്ത്ക്ക് എറങ്ങീല്ലന്ന്
ആണല്ലേ ആ ശരി ആ കഴിക്കാനല്ല ഇപ്രാവശ്യവും ഉണ്ടാക്കി നാല് മണിക്കിങ്ങനെ ഉണ്ടാക്കി കഴിക്കുവാണോ അതോ കടേന്നൊന്നും മേടിക്കേലേ
കടേ ആഹ് ഇണ്ടാക്കലുണ്ട് കടേന്നും മാങ്ങ ല്ണ്ട് ഉം അന്ന് പിന്നെ ചോറ്ണ്ടായിരുന്നു അപ്പൊ മോള് അത് കഴിച്ചെ വെള്ളിയാഴ്ച്ചായതോണ്ട് അങ്ങൾ ഇന്നെയ് ചോറും കടായി ഒക്കെ ഇണ്ടാ അപ്പ ഓള് പർണ് ഇൻക്ക് അയ് മതി പർണ്
ആണ് ആഹ് ആഹ് ആഹ് ആഹ് പിള്ളാർക്ക് അങ്ങനെയൊക്കെ കഴിക്കുന്നാ ആണല്ലോ കൂട്തെലും ഇഷ്ടം. ചോ ചോറ് കഴി ക്കുന്നെ കാട്ടിലും നെയ്ച്ചോറോ ബിരിയാണി അങ്ങനെ ഒക്കെ
ആഹ് അതാ ഇഷ്ട്ടം വെള്ളിയാഴ്ചാവുമ്പോ പിന്നെ എത്തെങ്കിലും ഒന്ന് ഇണ്ടാവും അപ്പം ഓ ക്കൊരു സന്തോഷം.
ഉം പി ആഹ് പിന്നെ ഇന്ന് അങ്ങനെ ചോറായിരുന്നു ചോറും ചിക്കനൊക്കെ ഒണ്ടായിരുന്നു. ഉച്ചക്ക് അത് കഴിച്ചു. വൈകിട്ട് ചായയും കുടിച്ചു ഏത്തക്കാ ഏത്തയ്ക്കാ പുഴുങ്ങിയതുണ്ടായിരുന്നു
തേനി
ആഹ് പഴംപൊരിയല്ല പുഴുങ്ങി പിള്ളാർ ക്ക് ഇങ്ങനെ പുഴുങ്ങി കഴിക്ക്ന്നെ ഇഷ്ടവാ അതുകൊണ്ട് തന്നെ അങ്ങനെ എത്തക്കാ പുഴുങ്ങിയതുണ്ടാരുന്നു. സ്നാ ആഹ് സ്കൂള് വിട്ട് വര്മ്പം അത് കഴി കട്ടെയ്തി ട്ടു അങ്ങനെ കണ്ടിച്ച് കണ്ടിച്ച് ഇട്ട് കൊടു ക്കുവാണെങ്കില് കഴിച്ചോളും ആഹ് ഏഹ്
ഞാന് ഇവടെ കൊട്ക്കല്ണ്ട് രാവിലെ
ആഹ്
രാവിലെ മ ദ്രസ്ക്ക് പോവുമ്പളേ ആറ് മണിയാവുമ്പം പോവും അ
ആഹ് ആഹ് ശരി അപ്പൊ വെശക്കാതിരുന്നോളൂലോ.
അപ്പോം അയിക്ക് കുറച്ച് തേങ്ങ്യക്കെ ചെരണ്ടിട്ട് അങ്ങനെ കൊട്
ആഹ് ശരി എ തേക്ച്ച് തേങ്ങയൊന്നും ചെരണ്ട്കേല്ല ചുമ്മാ പുഴുങ്ങി കൊടുക്കും ആഹ് അത്
അത് ചെറ് ചെറ്യേ ചെർ ചെറീയെ കട്ടാക്കികാണ്ട് കൊടുത്താണ്ട് അയിക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് നല്ല രസ്സാണല്ലോ
ആണല്ലേ ചക്കര ഇടുവോ
ശർക്കരല്ല പഞ്ചസ പഞ്ചസാരിം ഏലക്കാ പൊടി ങ്ങനെ പഞ്ചസാരിം ഏലക്കാ പൊടി ഇങ്ങനെ വിതറി കൊടുക്കും
ആ ശരി ശരി ഇവിടെ പിന്നെ അങ്ങനെ അങ്ങനെ കഴിക്കേല ചുമ്മ പുഴുങ്ങി കൊടുക്കുന്നാണെങ്കില് ഇഷ്ട പക്ഷേ വേ പയങ്കരവായിട്ട് വെന്തു പോയാല് വെന്തല്ല പഴുത്തു പോയത് കൊടുക്കുന്ന അങ്ങനെ ഇഷ് ട്ടില്ല ആ അതെ അതെ ആ അതെ അതെ പിന്നെ കൊളത്തൊള്ളൂ പിന്നെ അല്ലെങ്കി വല്യ പഴു ത്തതുഅല്ല വല്യ അല്ല അങ്ങനത്തെ പച്ച അല്ലെങ്കി പിന്നെ ഇഷ്ട്ടാവില്ല
ആ
വൈകിട്ടപ്പോ എല്ലാർക്കും നെയ്‌ച്ചോരാണോ
അല്ലേ ഇന്നിപ്പം അച്ചപ്പ അച്ചപ്പം ഇണ്ടായിനി പിടികെന്ന് വാങ്ങിയതെന്നു ആ അത് ആ ചായല് എല്ലാർക്കും കൊടുത്ത് അപ്പൊ ഓക്ക് തന്നെ ഓള് പറഞ്ഞ് എനിക്ക് എനിക്ക് ചോറ് മതി യെന്ന് പറഞ്ഞപ്പം ഓൾക്ക് കൊടുത്തതാ
ആ ഓക്കെ അപ്പൊ രാത്രിയിലെ ഫുഡോ അതെ ഭക്ഷണം എന്തായിരിക്കും
രാത്രി ചപ്പാത്തി
ചപ്പാത്തി ആയിരിക്കോ ആ ശെരി ചപ്പ എന്ത് എന്ത് കറിയൊക്കെയാ കൂട്ടുന്നേ
ചപ്പാത്തിക്കോ ച പ്പാത്തിക്ക് നമ്മള് ഉച്ചക്ക് എന്താണോ ഒണ്ടാക്കണത് അതെടുത്ത് വെക്കലാ ആ അപ്പൊ കടായിണ്ട് കോഴിന്റെ അപ്പൊ അത് കൊടുക്കും അത് അതിനായിട്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കൂലാ
ആഹ് ശെരി ഇങ്ങനെ ഫുഡ് ഒക്കെ ഉണ്ടാക്കാ ഇഷ്ട്ടാണോ വെറെ എന്തേലും സ്പെഷെലായി ഏഹ് യൂട്യൂബിലൊക്കെ നോക്കി ഒണ്ടാക്കുവോ
ആഹ് ഇണ്ടാക്കും ഞാൻ മാമ്പയപുളിശ്ശേരി ഇണ്ടാക്കി ഇന്നലെ ന്നലെ കൊറ മാങ്ങട്ടീനി ഇന്നലെല്ല, മിഞ്ഞാന്ന് അപ്പം ആ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിനി പക്ഷെ മക്കളൊന്നും തിന്നൂല ഒല്ക്ക് ആ ഇറച്ചി, മീന്, കോഴി അങ്ങനെയൊക്കെ മാണം.
ആഹ് എല്ലാർക്കും അതെ പച്ചക്കറികളോട് എല്ലാർക്കും താൽ തിരിം കൊറവാ
ആ ഞാന ക്ക അങ്ങനെ യൂറ്റൂബ് ലടിച്ച് ണ്ടാക്കിയാണ്ട് കൊടുത്ത് ഹസ്ബന്റ് തിന്ന് മറ്റൊലൊന്നു ത്ത്ന്നീല്ല ഒന്ന് പർഞ്ഞ് ഞക്കാണ്ട
അത് ശെരി മാമ്പ ഇപ്പ എല്ലായിടത്തും മാങ്ങയ്ടെ ഒരു സമയായതൊണ്ട് എല്ലാടത്തും ഇത് തന്നെയൊക്കെയായിരി ഇ ങ്കറി
ആഹ് ഞമ്മള് പിന്നെ അങ്ങെനെ ണ്ടാക്കിഓക്കിയില്ല മാമ്പയപ്പുളിശ്ശേരിന്ന് കേക്കാന്നല്ലാതെ ആ ത് റ്റ്ണ്ടാ ഞാ യൂട്യൂബ് അടിച്ചോക്കി ഇങ്ങനെ ണ്ടാക്കിയതാ.
അങ്ങള് മിക്കവാറും ഒണ്ടാക്കും പിള്ളേർക്ക് ഇഷ്ടവാ. ആഹ് ആണല്ലേ ഇവിടെ മാങ്ങാ തന്നെ കഴിച്ചു തീർക്കും.
ആ ഞാന്ങ്ങ പറയുന്നട്ട് നിങ്ങക്ക് ഇതൊക്കെ തിന്നൂ ക്കെ എർച്ചി കോഴി മീ
ആഹ് ആഹ് ഏ കോഴ അതൊക്കെ ഒണ്ടെങ്കി പിന്നെ ഇതൊന്നും കഴിക്കേലാ അതല്ലെങ്കി പിന്നെ ഇഷ് ഇങ്ങനത്തെ ഈ മൂ
സാമ്പാറൊക്കെ ഇസ്ടാ സാമ്പാറൊക്കെ ഇഷ്ടാ സാമ്പാറൊക്കെ ഇണ്ടാക്കൂ ഞങ്ങള്. അപ്പൊ അതൊക്കെ കഴിക്കും ക്ഷെ ഇങ്ങൻത്ത വെറൈറ്റി നമ്മള് ഇങ്ങന നോക്കുമ്പോ ഓൽക്കഒന്നും പറ്റൂല.
ങ്ങ് മാത്രം കൂട്ടും വേറൊന്നും വേണ്ട വേറെ പ ച്ചക്കറികളൊന്നും കൂട്ടേല സാമ്പാറിനാത്തെ കെഴങ്ങ് മാത്രം കൂട്ടാൻ ഇഷ്ടാ. അതും പപ്പട ഒണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചോറുണ്ടോളും. ആഹ് ആ ആ പിന്നെ ചിക്കനോ അതോ അങ്ങനെക്കെ വർത്തൊക്കെ ണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഇഷ്ടാ അതാണെങ്കി ചോറൊക്കെ സ്വന്താ യിട്ട് നെ വന്ന് ചോദിച്ചു നെ മേടിച്ച് കഴിക്കും.
ഹ്ഹഹ ചെറിയ മക്കളാണാ?
ചെറിയ മക്കളാ പിന്നെ എന്നാ എന്നിട്ടോ
ഏഹ്
ഹ് പൊറത്തൊന്നും പോയില്ലേ? അ ച്ചാറ് അച്ചാറ് ഒണ്ടാക്കും മാങ്ങാ അച്ചാർ മാത്രം ഒണ്ടാക്കും. വേറൊന്നും അങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടില്ല. അയെ പിഷ്‌ ടം പോലെ അച്ചാറുകളുണ്ടല്ലോ.
ആ ഞങ്ങള് ഞാപ്പൊവടെ ഇതിട്ടീനി ജാതിക്കനോണ്ടച്ചാറക്കെട്ടീനി. ജാതിക്കന്റെ തോടില്ലേ ആഹ്
അതെങ്ങനെ ഒണ്ടാക്കും? വറുത്തൊണ്ടാക്കുവോ അയിന്റെ ജാതിക്കഎന്ത് ചെയ്യും? വറുക്കുവോ? അതോ
എഹേ ജാതിക്കന്റെ തോടില്ലേ ആഹ് അത് പൊളിച്ചിട്ട് അത് നന്നായിട്ട് കഴുകിട്ട് വെള്ളം ക പോകാൻ മാണ്ടിട്ത്തക്കും.
ആണല്ലെ.
എന്നിട്ട് അത് പിന്നെ ആ ഒക്കെ ചെർതാക്കി അരിയും.
ആഹ് ശരി.
ചെർതാക്കി അരിഞ്ഞിട്ട് സദാച്ചാറ്ട് ണമാതിരി ഇടും. നല്ല ടേസ്റ്റ ഞാ വിടെ ഇട്ട്ണ് ഉം.
ഇപ്പ ഇഷ്ടം പോലെ പല ഈ മ തണ്ണി മത്തങ്ങേടെ അയ്നോട് ണ്ടാക്കോ? അതിന്റെ ഒക്കെ ഒണ്ടാക്കി ഞാൻ ഒണ്ടാക്കി ഇട്ടില്ല ഞാന് മാങ്ങാച്ചാർ മാത്രവേ ഇട്ടിട്ടുള്ളൂ. ഒരു അത് ഒരു തവണ.
ആ ഞാ മാങ്ങച്ചാറ്ണ്ട് ഇവടെ.
ആഹ് ആഹ്. ഞാ ണ്ടാക്കിന് ആ തണ്ണി മത്തങ്ങ അച്ചാറ് ഇടോന്ന് റിയാ. ചാമ്പങ്ങ
തണ്ണിമത്തന്റെ അയ്ന്റെ ആ ചോപ്പ് ഇതൊണ്ടോ?
തോട് തോട്.
തൊ ആ അയ്നോടച്ചാറ്ടോ?
ആ അത് കൂട്ട് അച്ചാറുണ്ട്. അതിന്റെ അച്ചാറുണ്ട്.
അത് ഞാൻ കേട്ടില്ലല്ലോ
ആ ഒണ്ട് ഇതില് ഫോണി നോക്കിയാ അറിയാം തണ്ണിമത്തങ്ങേടെ തോട ചാമ്പങ്ങ, കപ്പളങ്ങ പപ്പായ ആ അതിന്റെ ബീട്രൂട്ട്. അത് അതല്ല അച്ചാറിടുന്ന സാധനങ്ങളാ പക്ഷെ ഞാനാകെ മാങ്ങ മാത്രേ ഇട്ടിട്ടുള്ളൂ.
ആഹ് ഞാൻ പിന്നെ ഒഴിവുണ്ടാവു സാധനണ്ടെങ്കി- ഇങ്ങനെണ്ടാക്കും
ആഹ് ആഹ് അത് അതറിയില്ലല്ലോ
എന്താ നല്ല പുളില്ലേ പച്ച ഓ അത് പുളി അച്ചാറ് ഉണ്ടാക്കുലെ പുളിങ്ങനോട് അതുപോലെ ഇണ്ടാക്കാം ശർക്കരയൊക്കെ ഇട്ടിട്ട്
ഇപ്പൊ ഇഷ്ടം പോലെ സാധനങ്ങള് വെച്ച് അച്ചാറ് ഇണ്ടാക്കും മീന്
ആഹ് ആഹ് ആഹ്
ചിക്കനൊന്നും അധികനാൾ ഇരിക്കേലാന്ന് തോന്നുന്നു. എറച്ചീടെ ആഹ് എറച്ചിയച്ചാറ് അതൊക്കെ നല്ലതാ
ഗൾഫ്ക്കൊക്കെ കൊണ്ടോവല്ണ്ടല്ലോ എറച്ചിഅച്ചാറ് ഇട്ടാണ്ട്
അതിന്റെ അതും എല്ലാം നല്ലതാ. പക്ഷെ ചിക്കന്റെ മാത്രം അധിക നാൾ ഇരിക്ക് ഇരിക്കത്തില്ലെന്ന് തോന്നുന്നു. ബാക്കി ആ ചിക്കനും അച്ചാറുണ്ടാക്കും വറ്ത്തിട്ട്. വറുക്കേ? ആഹ് വറുത്ത് കഴിഞ്ഞിട്ട് അ അച്ചാറുണ്ടാ ക്കുന്ന പോലെ അങ്ങ് ഉണ്ടാക്കും.
ആഹ്
എ ഞാ കണ്ടിട്ടില്ല കഴിച്ചി ല്ല ഉണ്ടാക്കിട്ടില്ല കഴിച്ചിട്ട്ണ്ട്.
തന്നെ
പക്ഷേ ഒണ്ട് ഒണ്ടാ പരീ പരീക്ഷിച്ച് നോക്കിട്ടില്ല ഒണ്ടാക്കാന്
അഹ് ങ്ങ് ങ്ങ് ഇങ്ങങ്ങക്കങ്ങനെ താല്പര്യല്ല?
ഞാ ഫുഡ് ഫുഡ് അങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യ ഇല്ല. കഴിക്കാൻ ഇഷ്ടവാ ഹ ഹ വേ ആഹ് വങ്ങനെ വെറൈറ്റി ഒന്നും അങ്ങനെ അപ് പരീക്ഷിച്ച് നോക്കുന്നതിനോടൊന്നും അങ്ങനെ തൽ
ആഹ് ഓരോത്തര് ക്കൊരോ താല്പര്യാണല്ലോ ലേ. ഇനിക്ക്ണ്ടാക്കാഷ്ട്ടാ. ഞാങ്ങനത്തെങ്കിലൊക്കായിറ്റ് നോക്കിങ്ങൻണ്ടാക്കും.
ആണല്ലേ. എന്തേ അതൊക്കെ ഉണ്ടാക് കാൻ എന്തെലും താല്പര്യം ഇങ്ങനെ ഉണ്ടെങ്കി മാത്രം അങ്ങനെ എപ്പഴൊന്നും അങ്ങനെ താല്പര്യം ഒന്നും ഒണ്ടാകത്തില്ല.
ആഹ് ന്നാ ഞാൻ വിളിക്കാട്ടോ.